ഉം അതെനാപ്പ ക്ലീൻ ആക്കി ആ അതാണപ്പം ക്ലീൻ ആക്കിന്ന് പറയാപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു പണികിട്ടി അപ്പം രാവിലെ തന്നെ ചടച്ചു ആ സ്മെല്ലും
ഉം ഉം അതെ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴി ക്കുന്നത് അങ്ങനെയല്ല രാവിലെ നമ്മള് കൂടുതൽ ചില സമയം ചെലവഴിക്കുന്നതെ കിച്ചൺ ആണല്ലോ അത് നമുക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ നമുക്കൊരു ഒരു സുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കണം
കിടക്കണം അതാണ് കാരണം അതങ്ങനെ തുടച്ച് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി ഒക്കെ ആയിട്ടങ്ങനെ കെടക്കുമ്പോ തന്നെ നമുക്ക് സമാധാനം പാത്രം ഉ ഇപ്പോൾ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോ എന്തെിലും ഫോൺ കണ്ടിരിക്കുകയാണ് നമുക്ക് സമാധം ഉണ്ടാവില്ല അത് വേഗം തീർത്തിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു അതാണ് തീർത്തിട്ടാണ് സമാധാനമാണ് അഥവാ രാവിലെ കുറച്ച നേരം ഒന്ന് കിടക്കട്ടെന്ന് കരുതി അന്നത്തെ ദിവസം കഴിഞ്ഞ് നേരം പിന്നെ എല്ലാത്തിനും നേരം വൈകി ആ അതാണ് എല്ലാത്തിനും വൈകും
അതെ അതെ ഞാനിപ്പോൾ എന്താ പറയാ എൻ്റെ കിച്ചണില് എനിക്ക് വൈറ്റ് കർട്ടൺ എങ്ങനെ കിട്ടാണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ
ആഹ ആഹ
ആയ്ച്ച അങ്ങനെല്ല മുഖത്ത് ഒരു വൈറ്റ് പേപ്പർ ഉം നമുക്കെങ്ങനെ അവിടെ അവിടെങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കരഷ്ടം ചിരിപ്പിച്ച വലിയ ട്ട് വല്യ സംഭവായിട്ടൊന്നും അല്ല എന്നാലും എനിക്ക്
അല്ല എന്നാലും എല്ലാംകിച്ചണും നമ്മള് വൃത്തിക്ക് കൊണ്ട നടക്കുന്നത് വേറെ തന്നെയാണ് ല്ലോ ഉം ഇപ്പൊ ഞാനും ആഹ പറ
ഹസ്ബൻ്റെനോട് ഇന്നലെ ഞാൻ പറഞ്ഞു പിന്നെ ഫാബ്രിക്കേഷന്റെ രാളുണ്ട് മ്മക്കിവിടെ ങ്ങനെ വാർഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നിരുന്ന ആള്. അപ്പൊ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ കർട്ടണ് മറ്റേ കർട്ടണല്ലേ ബ്ലൈൻ്റസ് പോലത്തെ കർട്ടൺ ആണല്ലോ കിച്ചണിൽ ഇടന്നുത് ഒര് വൈറ്റ് ഒരു ഒരു നൂലിലാണല്ലോ അതിങ്ങനെ
ആ ആ ആ
ചീ കണ്ടിട്ടില്ലേ
ഉം ഉം കണ്ടിട്ടുണ്ട്. നൂല് കർട്ടൺ ടൈപ്പ് നൂല് നൂലയ് ട്ടുള്ളതോ
ആ നൂല് നൂല് കർട്ടൺ ടൈപ്പ് ന്നെ. നൂല് നൂലായിട്ട് കിച്ചണിൽ ഇടുന്നത്. അതൊന്നിങ്ങനെ ക ത് വെളിച്ചം വരുമ്പോ ഒന്ന് തിരിഞ്ഞിങ്ങനെ നിക്കും അത് അപ്പ ആള് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പംഅന്നിങ്ങള് അത് ആളോട് ഞാൻ ചോദിച്ചിരുന്നു ങ്ങളെത്രയ എമൗണ്ട് പറയാൻ വിട്ട് പോയി ഈ രണ്ട് ദിനം എന്നൊക്കെ പറഞ്ഞിരുന്ന് എനിക്കങ്ങനെ മ്മളെ പൈസ വെറുതേ അങ്ങനെങ്ങിനെം കളയുന്നേനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല ക്കൂല്ല എന്തെങ്കിലും ഫുഡ് അടിക്ക അല്ലെങ്കിൽ എവിടക്കെങ്കിലും പോയി എണ്ണ അടിക്കാ അതിനേക്കാളും എനിക്കിഷ്ടം അതും വേണം പക്ഷേ എങ്കി കൂടീട്ടും
ഇത്അതിന്റെ ഇടയിൽ വേണം പക്ഷേ ഇതൊക്കെ ആകുമ്പോ മ്മക്ക് സ്ഥിരായിട്ട് ഇങ്ങനെ കണ്ടൊണ്ടിരിക്കലോ നമ്മള് ഇത് ആ അതാണ്
കോൺട്രിബ്യൂഷനാവും ന നമ്മള് അത്ങ്ങനെ പ്രൗഡാണ് സത്യം പറഞ്ഞാല് എന്താ പറ ഇപ്പ നമ്മള് എന്തെലും കാശ് കൊടുത്ത് വാങ്ങിയതൊക്കെ ഇങ്ങനെ ആ സാധനം നെലനിൽക്കുമ്പോളേ നമുക്ക് അതിൽ കാണുമ്പോര് രുരു സന്തോഷം വരുള്ളൂ അല്ലാെ അ നമ്മളിപ്പം ഫുഡ് കഴിച്ചു അത് കഴി
അത്ശരി അതാണ് ഇപ്പൊ ഞമ്മളിപ്പോ ഒരു ഒരു ഇതടു ക്ക ആണെങ്കി നമ്മള ഒരു സാധനം വാങ്ങുക നമ്മള് വീട്ടക്ക് ട്ടിലെഞ്ന്തെലും സാധനം വാങ്അ ല്ലെങ്കി മ്മക്ക് എ ടാനൊര് ഡ്രസ് എന്തങ്കലി ല് വാങ്ങല് മക്കൾക്കെന്തെങ്കി വാങ്ങിക്കൊട്ക്ക്അ അതൊക്ക മ്മളിങ്ങനെ കണ്ടോണ്ടിരിക്യ നമ്മള പൈസനോട് നമ്മൾ വാങ്ങിയത് പോവുമ്പോ നമ്മുക്ക് ഒന്ന് കൂടിയൊരു താത്പര്യണ്ടാവും അതാണ് ഉം ഫുഡ് കഴിക്കണത് അ അ അ അ ഇഷ്ടാണ് അതാണ് അതാണ് ശരിയാണ് ഫുഡ് പിന്നെ നമ്മുക്ക് വെറൈറ്റി ഐറ്റംസ് അങ്ങനെ നോക്കാം നമ്മളെ കൈലക്കെ ഒണ്ടെങ്കില് അങ്ങനൊക്കെ രസ
പിന്നെ ഞാനിതുവരെ ലബാനില് പോയിട്ടില്ല
ആഹ ഞാനും കഴിച്ചിട്ടില്ലേ അത് ഇല്ലല്ല കഴിച്ചിട്ടില്ല എനിക്കത് പൊതുവേ മധുരം കൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല ക്ഷ അതൊന്ന് കഴിക്കണം എന്നുണ്ട്
അതെ മക്കൾക്കൊക്കെ എങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മക്കള അങ്ങനെ വീഡിയോസ് കാണാറില്ല
ശരിയാണ് ഉം ഉം ഉണ്ട്നുള്ളത് അതാ ആദ്യൊക്കെ നല്ല തിരക്കായിരുന്നു ഇപ്പൊക്കെ തിരക്ക് ഒഴിഞ്ഞുട്ടോ
അത്ങ്ങന അത്ങ്ങനെ വന്ന ഉടനെ ആവുമ്പഴ പി
ന്നെ വരുമ്പോ അങ്ങനെയണ്
ആ അതെ അതെ ആ സ്പോർട്ട് പിന്നെ അതിനെ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ അത്ര അത്യാവശ്യം പ്രോ പോപ്പുലർ ആയിരുന്നു പിന്നെയന്ന് പറഞ്ഞാല് പെരുന്നാൾക്ക് ഞാന് അങ്ങനെ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു
ഉം ആ ശരിയാണ് മൂന്നെണ്ണണ്ട് നോക്കി ആ ടൈമി ല്‌ വാങ്ങണം എന്ന് കഴു
ആഹ ഞാന എറെ ഫ്രണ്ട് കുറെ തന്നെ വിളു
ആഹ് അങ്ങനെ ഓ ഇവിടന്ന്ന്നെ നമ്മടെ ഫ്രണ്ട് കൂടിയാണ് ഞെ മൂന്നാളാണല്ലോ ഇവിടെ എടുത്തിുള്ളത് പോല പറഞ്ഞ നമുക്ക് ഇങ്ങനെ വാങ്ങാ നമുക്ക് മൂന്നെണ്ണം എടുക്കാലോ ഒരിടത്തേക്ക് ഓരോന്ന എടുക്ക കുറഞ്ഞറേറ്റല്ലേ ആുകയുള്ളൂ എന്നക്ക അങ്ങനെ അ പ്ലൻ ചെയ്തേ ചത് നടന്നിട്ടില്ല
അതെേ എനിക്ക് ന്ന് വയറിന് വലിയ സുഖംണ്ടായിുന്നില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞടി എനിിക്കിപ്പ അത് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യംമല്ലാന്ന് പറഞ്ഞു നമ്മള് കഴിക്കുമ്പോ നമുക്കത് മനസ്സറങ്ങ ആ സന്തോഷത്തിൽ കഴിക്കണ്ടേ അപ്പൊ ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് കഴിക്കാൻ വയ്യ അപ്പം ഇപ്പ അതിന്റെ ഫൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അന്ന് മക്കൾക്ക് ഉ ആ അപ്പൊ മക്കൾക്ക് മക്കളെ ഒന്ന് കൊണ്ടുപോയി അത് കഴിപ്പിക്കണംമന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം ത്രീ പോകാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അ ഏ നമുക്ക് എങ്ങനെ പി ഇനിയിപ്പോ അടുത്ത സൺഡേ നോക്കട്ടെ പറ്റോന്ന അറിയില്ല കാരണം മെ മെസ്സേജ് എന്താ മ് എത്തുല്ല പിന്നെ അങ്ങനെ ഈ ഗൂഗിൾ പേന്റെ മെസ്സേജിന്റെ സൗണ്ട് കേൾക്കുബെ
പൈസ പൈസ വരുന്നുണ്ടോ എന്നുള്ളൊരു ത്
ആ ത്വരെ വരും പക്ഷെ എന്താ വെച്ചാല് അതില് അതല്ല നമുക്ക് ഗൂഗിൾ പേന്റെ മെസേജിൽ ഇപ്പ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ
മ്
ഫോണക്ക് ആറായിരത്തി അറുന്നൂറ് രൂപ കയറി
ഓ അ ശരി മ് മ്
ആ അപ്പം മാറി കയറിയതാ
എന്നിട്ടോ
ആ എന്നിട്ട് ഞാനത് കണ്ടു പക്ഷെ എനിക്ക് നമുക്കത് എങ്ങനെയ യിച്ചു കൊടുക്കാ
ആന്ന് അറിയൂല ആ അറിയില്ലല്ലോ ആ അല്ല അതിന് മെ മെസ്സേജ് വന്നിട്ടില്ലേ
മെസ്സേജ് എന്റെ കയ്യിൽ മെസ്സേജ് വന്നപ്പോ ഞാൻ ഷോക്ക് ആയി പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എനിക്ക്
അല്ല അങ്ങനെയല്ല എന്താ പിന്നെ ആ അതാണോന്ന് കരുതില്ലേ
അതാണെന്ന് കരുതി പക്ഷെ ഇത് വേറെ എന്തോ പേരാ
ആ പേര് ഒരാള് ആ വരുന്നന്നുള്ളത് ശരിയാണ്
എന്താ പറയാ ഞാന് ഞാൻ അപ്പം ഒരു മഹ്റിബിന്റെ ഒരു സമയമായിരുന്നു സന്ധ്യാസമയമായിരുന്നു അപ്പൊ ഞാനെ ഇങ്ങനെ പിന്നെ പെട്ടെന്ന് എനി എനിക്കൊരു കോള് ത് വന്നു തമിഴ്നാട്ടീന്നാട്ടോ വിളിക്കണേ ആ അപ്പൊ വിളിച്ചാള് പറഞ്ഞു നമ്പർ മാറി പൈസ കേറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓ അത് തമിഴിലാ പറയണെ ഓ ആമ ഞാൻ ചെ ക്ക് പൺ ഞാൻ ചെക്ക് പണ്ണലാമാ അങ്ങനെന്തോ കൊർച്ച്‌ തമിഴ് ക്കെ തട്ടി വിട്ടു. ഞാൻ ചെക്കെയ്യട്ടെ. ഞാൻ കണ്ടിട്ട്ണ്ടത്. പക്ഷെ നമ്മളത് ഇണ്ട്ന്ന് പറഞ്ഞിട്ട് അമ്മളത് നോക്ക് അത് ശരീല്ലല്ലോ. അവര് വിചാരിക്കൂല്ലേ നമ്മള് പറ്റിച്ച് നമ്മള് ഞമ്മ ഞാനത് പറ്റിക്കണന്ന് വിചാരിച്ചെ അല്ല. അത് ആർക്കാണോ അവകാശപ്പെട്ടത് അത് അവർക്ക് കൊടുക്കണം ന്ന്ള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ മ്മുക്ക് അറിയില്ലല്ലോ ഇത് ഇങ്ങനെ വിളിക്കണം അപ്പൊ ഞാൻ എന്നോടോയ്ച്ച് ഇങ്ങനെ ആള് നമ്പറ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളെ നമ്പർ നോക്കു ക്കുമ്പോ എന്റെ നമ്പർ തിന്റെ നമ്പറ് അങ്ങോടും ഇങ്ങോടും ഇങ്ങനെ മാറി കെട ക്കണ നമ്പറാണ്. ഫോൺ നമ്പറേ. അപ്പൊ എനിക്ക് ഒറപ്പായി കാരണം ഇതയാക്കുള്ള പൈസ തന്നെയായിരുന്നു. അത് ഈ നമ്പർക്കൊന്ന് അയച്ചു തരുമോന്ന് അയാള് ചോയിച്ചത്.
അതാണ് അതാണ് അതാണ്
പ്പെനിക്ക് മനസ്സിലായി. ആള് നമ്പറ് ആളെ നമ്പർക്കാണ് അയച്ച് അയക്കേണ്ടിയിരുന്നെ. അത് ആഹ് അപ്പുറത്തുള്ള ആള് അയച്ചപ്പോ നമ്പറ് മാറി അയച്ചതാണെന്നുള്ളത്.
അഥവാ ഒരു നമ്പറിനെക്
ഉം ഒര് നമ്പറ് മാറിയാലും ഗൂഗിൾ പേ അല്ലേ?
ആഹ് അതാണേ.
ഉം പക്ഷെ ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെപ്പ എത്രയോ ആൾക്കാരുണ്ട് ഫോൺ എടുക്കലില്ല. ഇപ്പ എന്റെ ഹസ്ബൻ്റ്ന്നെ പറയലുണ്ട് ഗ്യാസിന്റെ പൈസക്കെ പിന്നെ ഫോൺ ടുക്കൂലെ പ്പം നമ്മളാസമയത്ത് ഫോൺ ക ട്ടാക്കെ അല്ലെങ്കി ഫോൺ എടുക്കാതിരിക്ക്യോക്കെ ചെയ്യാണെങ്കി അവർക്ക് ഭയങ്കര ടെൻഷണായിട്ടുണ്ടാവും ക്ഷെ ഞാൻ പെട്ടെന്നെന്നെ ഫോൺ എടുത്തു. ഞാന് സം
അല്ല നീ വേറെ സാഹചര്യങ്ങൾലാണെങ്കി എടുക്കൂലല്ലോ ഫോണ്. അതാണ് അപ്പൊ ആ സാഹചര്യം വേറെ ആണെങ്കിലും അഥവാ ഞമ്മള് കണ്ടി ഇല്ല അല്ലെങ്കി ഫ്‌ ഫോണ് സൈലന്റ് ആണ്. അങ്ങനെന്തേലൊക്കെ പ്രശ്ണം വെ വേണെഇ അമ്മള്
ആഹ് അതെ ആഹ് അവരുടെ ഒരു ഹ് ബ് ഒരു ഭയംമ
അത് യമ്മക്കുണ്ടാവോല്ലോ കാരണം നമ്മള ആഹ് അതാണ് പ്പതേപോലെ തന്നെ ഞാനും അതേപോലെന്നെയാണ് കാരണം ഒരീസം എന്താർക്കൊന്നു അയച്ചൊട് കല പൈസ ഒരു നമ്പറായിട്ട് മാറി. പോയി ആ ആ എന്നട്ട് പിന്നെ അതല്ലേ ഉണ്ട് ഹസ്ബന്റ് തന്നിട്ട് ഞാനല്ലാ ആ പേര് ഞൾ രണ്ടും കൂടെ ഒപ്പം ഇരിക്കുന്ന ടൈമിലാണ് ആ നമ്പർക്കാണ് അയക്കേണ്ടത് എന്ന് പറഞ്ഞാൊണ്ട് ഒരു നമ്പർക്ക് അയച്ചു പക്ഷെങ്ക ആ വ്യക്തിക്കല്ലേ അത് പോയത് ആ വ്യക്തിക്കാണ് പോയത് അപ്പ അതാ അപ്പം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞഞ് ഓള് മെസ്സേജ് അയച്ച അപ്പൊ ഞാൻ പറഞ്ഞതാ വിട്ടിട്ടുണ്ടല്ലോ പൈസ എന്റെ ഒക്കെ വിട്ടിട്ടുണ്ടല്ലോ പറഞ്ഞൽധിക വന്നിട്ടില്ല അപ്പം പല ആ പേര് സേവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് വക്ക പല ഒരു പേര് തന്നെ കുറേ ഉണ്ടാവുമല്ലോ ഇൽ
ആ അതെ അതെ അതെ
സംഗതിയ ഷാനാ രണ്ട മൂന്നാലും ഒക്ക ആയിട്ടുണ്ടാക അപ്പ ശ്രധിക്കണം നമ്മള് ചെയ്താല് അപ്പൊ അത് ശ്രദ്ധിക്കാതെ കുറ്റതാണ് എന്റെ ഹസ്ബൻ്യും അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്താ ചെയ്യ അപ്പൊ ഞാൻ പറഞ്ഞ അതില് എന്താ പറയാ പേഴസണൽ ആയിട്ട് മെസ്സേജ് അയക്കി മ് റിക്വസ്റ്റ് അയക്കി അപ്പോഅവരത് കണ്ടാൽ അക്സെപ്റ്റ് ചെയതോളും ഇങ്ങട്ട് വിട്ട് തന്നോളും പറഞ്ഞു ഞാന് അപ്പൊത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു പക്ഷെ ആള് കാണണില്ല ആ എങ്ങനെ നോക്കിട്ടും ആകില്ലേ എനിക്ക് തോന്നണെ ഒരു ദിവസം ചെങ്ങാനും പിടിച്ചിട്ടുണ്ട് പിന്നീട് മെസ്സേജ് അയക്ക്ണാ ഞാൻ വിട്ടുതരാം ആ അത് ഇങ്ങട്ട് ഇങ്ങട്ട് കോൾ ചെയ്തു അല്ല ഇങ്ങട്ട് മെസ്സേജ് അയച്ചു ഞാൻ വിടാ ട്ടോ ഞാൻ ഇപ്പളാണ് ഫോണില് കാണണത് ട്ടോ അത് എന്താ പറയാ ആയിരം രൂപ എങ്ങാനും ഒള്ളു പറഞ്ഞിട്ട് കാര്യല്ല അ - യിരം രൂപാന്ന് പറിണെ റയ നമുക്ക് വല്ല്യ സ -
ഉം സംഭവം തന്നെയാണ്. ഉം അതെ അതെ പണം എന്ന് പറയണ നമുക്കൊരു വെല തന്നെയാണ്. പക്ഷെ എന്നിട്ട് ഞാന് ഇവർക്ക് ഞാൻ അപ്പന്നെ പൈസ ഞാൻ പർഞ്ഞു ങ്ങള് കട്ടാക്കണ്ട ഞാൻ നമ്പർക്ക് വിട്ടരാം. എന്ത പേര്ന്നൊക്കെ ചോയ്ച്ചു. അപ്പൊ ഞാന് നമ്പർ അടി ച്ചു. ആ നമ്പർ അടിച്ചപ്പം ഏഹ് ഇങ്ങനേണ് പേര് പർഞ്ഞു. അങ്ങനെ അടിച്ച് കൊടുത്തുട്ടോ. ന്നട്ട് പിന്നെ ഞാന് ങ്ങനെ നോക്കുമ്പോ അയില് ആദ്യം ഒരു ടെസ്റ്റായിട്ട് ഒരു ഒരൂപയും കൂടെ വന്നിട്ടുണ്ട്. ഞാന് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഉം അപ്പോ ആ ആളിന്നോട് ചോയ്ച്ചു നിങ്ങളെ എവിടെയാണ് എവിടെയാണ് ഏ എങ്കെ ഊര് അങ്ങനെ- ചോയ്ച്ചു കേരളവ് ആണോ ചോയ്ച്ചു ആ ആണോ അപ്പ ഞാൻ പറഞ്ഞു ആ കേളത്തിലാണ്. കേരളത്തില് എവിടെന്ന ചോയ്ച്ചേ എവിടെയോ ചോയ്ച്ചുന്നോട് അപ്പം ഞാൻ പറഞ്ഞു റൊമ്പ നൻഡ്രി ന്നൊക്കെ പ - പറഞ്ഞു എന്നോട് അല്ല നമുക്ക് ന- നീണ്ടതല്ലേ അവര് പേടിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാല്
ചെലോരെ കയ്യിലാണത് കിട്ടിയിട്ട് പറയാൻ പറ്റൂല
ആ കാരണം എന്റെ ഹസ്ബന്റ് അങ്ങനെ പറയല്ണ്ട് പിന്നെ ആളെ പേരിള്ള നമ്പറ് മറ്റേ ഗ്യാസിന്റെ പൈസ കൊറേ ഇങ്ങനെ ഇത് കൊടുക്കാനുള്ള ആളുകണ്ടാവും അപ്പൊ അവര് നമ്പർ ഈ പറഞ്ഞ പോലെ ഈ പേരെടുക്കുമ്പോളേ ഞാനിപ്പോ ഇന്നലെ മെഞ്ഞാന്ന് ഇപ്പൊ എന്റെ ഫ്രണ്ടിന് പൈസ അയച്ചപ്പോ എന്റെ ഇതില് ആ പേരുള്ളത് രണ്ട് മൂന്ന് ഐഡി ഉണ്ട് അപ്പ നമുക്കും പെട്ടെന്ന് അതിലുള്ള പേര് അതില് പ്രൊഫൈല് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ പെട്ടന്നാണ്ട് അടിക്കുമ്പോ നമ്മള് പേ ആണ്ട് ചെയ്ത് പോവും അപ്പൊ അങ്ങനെ
എന്നാ ശരി ഓക്കേ